ഏഹ്
കേക്കാമോ
ഓ കെക്കാം ഓഓ പോ ഒന്നുല്ല വെറുതങ്ങനെ ഞായറാഴ്ചക്കല്ലേ
ഓ ഭക്ഷണം കഴിച്ചോ
ഓ ഭക്ഷണം കഴിച്ച്
ഓക്കെ പിന്ന വേറെക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ വേറെന്തൊക്കെയുണ്ട് വിശേഷം സുഖം ഉം മഴയൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെ മഴ ഇല്ല
മഴയില്ല ഓക്കെ ഇവിടെയും മഴ മഴയില്ല പക്ഷെ പെയ്യുവായിരിക്കും നന്നായിട്ട് മൂടി നിക്കുന്നുണ്ട് ഇവിടെ
ഏ ഇവിടെ കൊഴപ്പൊന്നുല്ല മഴക്കാല ഒന്ന് പാറ്റി പോയി.
എന്തോ
ഇവിടൊന്ന് പാറ്റി പോയി.
ആ മനസ്സിലായില്ല
മഴന്നേ പാറ്റി പോയി
ഓ ഓക്കേ ഓക്കേ
വാച് നനയനല്ലെച് കൊറച്ച് പെയ്തു പോയി.
കുറച്ചു പെയ്തു പോയി ഇവിടെ മൂടി നക്കുവ ഇപ്പൊ പെയുവായിരിക്കും അറിയത്തില്ല എങ്ങനെയന്ന്. പക്ഷെ രാവിലെ നല്ല വെയിലായിരുന്നു ഇതുവരെ കൊഴപ്പൊന്നു ഇല്ലായിരുന്നു പക്ഷെ ഇപ്പതാ മൂടി.
ഏഴു, എട്ട് ഒൻപത് മണി
ആ അതെ ഇപ്പൊ ചെറുതായിട്ട് ഇതേ ചാറ്റല് പെയ്യുന്നുണ്ട്.
ഉം
പിന്നെ വേറെക്കെയും എന്തോ
ജല കയറിട്ട എത്രായി
ആ ഏ ഇപ്പൊ കൊറച്ചായി
കുറച്ചൊന്നായില്ല നമ്മള് ഇപ്പ ആഹ് അമ്പടുത്തെങ്ങനെ വീട്ടിലിങ്ങനെ ഒത്തക്കണ്ടല്ലോ ഞായറാഴ്ച അല്ലെ നിങ്ങത അർജന്റീന അല്ല അതിന് കൂടാനുണ്ട് ഓലൊക്കെ പോയി
പോയി ആ ആ ഉ വറെ പള്ളിയില് പോയിട്ട് ഞായറാഴ്ച ഇല്ലേ പള്ളി പോണം പള്ളി പോയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു എനിക്ക് ഒരു മോളുണ്ട് അത് അവളുടെ പുറകെ
ഹഹ ചെറ കുട്ടിയ
ഉം ഒന്നര വയസ്
ഓ
ഉം ഭക്ഷണം കടിക്കാ കഴിക്കാൻ ഭയങ്കര മടിയാ കളി തന്നെ കളി
ആ ചെറിയ കുട്ടികളല്ലേ
ആഹ് ഇപ്പൊ കളി കളി മാത്രമാണല്ലോ ചിന്ത ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മുറ്റത്തേക്കക്കെ ഇറങ്ങി പോവും
ആ നിങ്ങള മെയിൻറോഡാ മുന്നില്
എന്തോ
മെയിൻ റോഡ ആണോ നോക്കാ
അല്ലല്ല
അപ്പൊ വലിയ മെയിൻ റോഡ് ആയത് കൊണ്ടേ നമ്മള് ഗേറ്റപ്പും പൂട്ടിടില
ആഹ് പക്ഷെ അത് കൊറച്ച് ഇതാണ് ഉം
പറ
മെയിൻ റോഡല്ല ചെറിയ റോഡാണ് പക്ഷേ എന്നാലും വണ്ടിയൊക്കെ പോവും പിന്നെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറക്കാ റില്ല അങ്ങനെ
ഏ കുട്ടീന്റെ പേരെന്താ
മിരിയ
ഏ
മിരിയാം
മിരിയാം ആ ആൺകുട്ടിയാ
പെൺകുട്ടി
അത് ശെരി ഹസ്ബൻഡ് എവിടെ നാട്ടില
എന്തോ നാട്ടിലുണ്ട് നാട്ടിലുണ്ട്
എന്ത് ജോബ്
ആള് മുനിസിപ്പാലിറ്റിയില
ഓ
മുനിസിപ്പാലിറ്റി ക്ലർക്ക് ആയിട്ട് ജോലി ചെയ്യുന്നു
ഓ രാവിലെ പോയാൽ പിന്നെ രാവിലെ വരാനു
രാവിലെ പോയാ വൈകുന്നേരം വരാൻ ഇതിപ്പോ ഞാനിപ്പ എന്റെ വീട്ടിലാ ഇവിടെ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആൾക്കാരുണ്ട് അവിടെ ആരും ഇല്ല
അങ്ങനെ ആ ഇവിടെ നോക്കാൻ ആളണ്ടന്നല്ലേ
ആഹ് ഇവിടെ നോക്കാൻ ആ മാറ്റാ മാറ്റാ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കുവാ അപ്പൊ ഓരോന്ന് മാറ്റാ മാറ്റാ പറഞ്ഞോണ്ടിരിക്ക ഏ
ഓ ആഹ് അല്ല ചെറിയ കുട്ടിയ ഇമ്മ ഈ തുണക്കാാര് പിന്ന പോന്നണം പോവൻ ഞാന പോങ്ങട്ട
നിങ്ങവിടെ എങ്ങനെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലാ ടൗൺ ഏരിയ
ടൗൺ ഏരിയ എന്ന് പറയാനും പറ്റത്തില്ല
ഞമ്മളെവിടെ പിന്നെ തൊട്ടടുത്ത് പാടവും കുളവും തോടും
ഒക്കെ ഉണ്ടല്ലേ
ഓ ഏ
മഴ പെയ്ത് ഇവിടെ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി ഉം അതാണ് എവിടെയോ പെയ്യുന്നുണ്ട് അതാ ഇവിടെ മൂടി നിക്കുന്നത് നിങ്ങളവിടെ പെയ്യുന്നത് കൊണ്ടായിരിക്കും
ഇവിടെ പെയ്തില്ല കാറ്റ് കാറ്റടിച്ചുണ്ട് ഇനി പെയ്യും ഇപ്പോ ഉം അ ആ നിങ്ങ നിങ്ങള വീട്ടില ഇന്ന് ഞാറാഴ്ച ആയത് കൊണ്ട് പള്ളി പോയി
പള്ളി പോയി അത് കഴിഞ്ഞു വന്ന് ഇനിയിപ്പം കൊഴപ്പൊന്നും ഇല്ല എങ്ങനെ ഇരിക്കാന്നുള്ളതള്ളൂ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇനി കുറച്ച് തുണി ഒന്ന് കഴുകാനുണ്ടായിരുന്ന ഞാനപ്പ അത് ആ സോപ്പൊടിയിലും സോപ്പൊടിയിലും മുക്കി കുറച്ച് തുണി അലക്കാനുണ്ട് ഇങ്ങനെ മൂടി നിക്കുവാ
ആഹ മെഷീനില
മെഷീനിലല്ല കുഞ്ഞിന്റെ തുണിയാ കുഞ്ഞിന്റെ തുണി
ഒ ഓ
ആഹ് ഇ മെഷീൻൽ അലക്കത്തില്ല കല്ലിൽ അലക്കൂള്ളൂ
അങ്ങനെണ്ട്ല്ലേ
ഉം മെഷീൻ അലയ്ക്ക ഇപ്പം ഈ ഫുഡൊക്കെ കഴിക്കുന്ന കൊണ്ടൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും കറൊക്കെ ഇണ്ടാവല്ലോ കല്ലിലന്നെ കുറച്ചും കൂടെ വൃ ത്തി ആം
ഒരു ഒരു കുട്ടിയല്ലേ ഉള്ളൂ
ഒരാളേള്ളൂ ആദ്യത്തെ മോളാ
ആദ്യത്തെ മോളാ ല്ലേ
വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
നല്ല വിശേഷം
ഉം നീ ഇപ്പൊ വീട്ടിലോട്ട് പോതോ കൊറച്ചയ്ഞ്ഞിട്ടേ പോത്തലോ
കുറചൈഞ്ഞിട്ട് പോവും അളിച്ചങ്ങന ഒ പോനാട് പോവും
ആ ഉമ്
അരെല്ല കൊളിച്ചാണ്ടാണ് ഇല്ലങ്കിൽ എല്ലരും പോ ഞാൻ പ്ലസ് ടു ഞാൻ പ്ലസ്ടു കൈഞ്ഞിട്ടുള്ളു ചേച്ചി
ഓ കഴിഞ്ഞതേ ഉള്ളോ
ആഹ
അപ്പം ചെറിയ കുട്ടിയാണല്ലേ ഉമ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ പോണേ
ഞ് കോളേജ് നോക്കണം
കോളേജിലേക്ക് ഉം എന്താ എത് ഏതെടുക്കാനാ
ഞാന് ഡിഗ്രി
ഡിഗ്രിക്കന്ന പോവാനാണോ
ഡിഗ്രി പോവാനാ നോക്കണേ
ഉം വേറൊന്നും താല്പര്യല്ലേ എന്നാടാ വേറൊന്നും താല്പര്യല്ല
ഏ
വേറൊന്നിനും താല്പര്യല്ലേ
വേറൊന്നിന് പോകോ ഇല്ല ഞാൻ ആർമിച് അങ്ങത്തെ താല്പര്യല്ല പിന്നെ വിചാരിച്ച് പഠിച്ചോക്കാ അടുത്താണ് എത്തിയോട്ടെ
ആ ഒരു ഡിഗ്രി ഉള്ളത് നല്ലതാട്ടോ
ആ
അതെ ഞാനും പഠിക്കാലേ എന്തോ
നിങ്ങള് എത്രയാ എത്ര ക്ലാസ്സ്‌ വരെ പഠിച്ച്ണ്
ഞാന് ഡിഗ്രി
ആ
ബി എസ് സി കംമ്പ്യൂട്ടർ സയൻസ്
ബി എ സിയോ
ഉം
ഉം അപ്പൊ എനക്ക്ത്ര ഏജ്ണ്ടാവും
ആ ഞാൻ ഏ
എനിക്കത്ര ഏജ്ണ്ടാവും
ആർക്ക്
ന്ക്ക്
എനിക്കോ
ഇനക്ക്
നിനക്കോ
ആ ഒന്ന് ഗസ്സ് ചെയ്
ആ പതിനേഴ് പതിനെട്ടല്ലേ
ഓർപ്പചാരി
പതിനേഴ് പതിനെട്ട് ആ ആ പതിനെട്ട് അല്ലേ ആയിരിക്കും അല്ലേ പത്തൊമ്പത് ഇപ്പൊ ഡിഗ്രി പോവാണ് അല്ല പതിനേഴ് പതിനെട്ട്
പതിനെട്ട് പതിനെട്ട് പതിനെട്ട് പതിനെട്ട് ആ
ആഹ് ആഹ് ഞാൻ അവളസ് ചെയണ്ടല്ലോള്ളൂ ആ റെഡിയാ അപ്പ അല്ല പയിനെട്ടായില്ല പ ഇനി പയിനെട്ട് ആവ്ണ് ആ പയിനെട്ട് ആവുവാ നക്ക് പതിനെട്ട് ആവുവ
ഉം
ങ്ങക്കാ എത്രയേ
അത് പിന്നെ
ഏ
പിന്നെ
ഞാൻ ചെയ്യണോ
ഏ വേണ്ടാ
ആ വേണ്ടാല്ലേ
മ് മ്
നല്ല വിശേഷം
ഉം വീട്ടില് എല്ലാർക്കും സുഖല്ലേ അതല്ല ഞാൻ പിന്നെ പറയാം എല്ലാർക്കും സുഖല്ലേ വീട്ടില്
ഓ സുഖയ
ആ എെന്തായിരുന്നു സ്പെഷ്യൽ
നന്ത്ന്നന്തേന് താളെപ്പഞ്ചോറും
ഉം
സ്നാക്ഷ്യം
ആഹ ഞായറാഴ്ച ഇറച്ച വാങ്ങിക്കുന്നു എല്ലാം ഞായറാഴ്ചം വാങ്ങിക്കുവോ
എല്ലാ ആച്ചില്ല ഞങ്ങള് വെള്ളിയാഴ്ച വാങ്ങും
ഓക്കെ
വെള്ളിയാഴ്ച്ച പള്ളിണ്ടാവല്ലോ
ആഹ ഇപ്പൊ നാളെയൊക്കെ എന്താ പരിപാടി
ആ എന്നിട്ട എന്താ പരിപാടി നാട്ടുകാാര കാണോ നാളെ തിച്ച നാളെ കളിയ നാളെീ കളിയല്ലേ
ആഹ് അർജന്റീന
ഞാൻ റസീലാ
ബ്രസീൽാണോ
ആഹ നിങ്ങളോ
ഉം പോർച്ചുഗൽ
ആ ഒ അണന്റെപ്പരാ നിങ്ങള അണംണം പോരട്ടോ നിങ്ങള അണംൻ പോരാ
ആഹ് ഓക്കെ പിന്നെയിപ്പോൊന്ന് കളയന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ
ആ ആ കളി കയ്യ അത് ശരിയാ പറയാൻ വട്ടില്ലോട്ട് പക്ഷേ ഞങ്ങ പോർച്ചുഗലിെ പോരാം
ആഹ് ഓക്കെ അത് കൊഴപ്പില്ല പക്ഷെ എന്റെ ഭർത്താവ് ഫ്രാൻസാ
ഫ്രാൻസോ ആ ആ ഫ്രാൻസിന്റെ എന്നല്ല കളണ്ടീനോ
എന്ത ആണോ
ജർ ഏ
ഉം മോളെ ഞാൻ പഠിപ്പിച്ച വെച്ചിരിക്ക
നിങ്ങ നല്ല കളണ്ടനോ
ഉം ഇല്ലല്ല അർജന്റീനയുടെ ഉ കഴിഞ്ഞ ദിവസത്തെ കള ഈ ഫസ്റ്റ് ചോളി ഞങ്ങണ്ടായിരുന്നു അർജന്റീന
ആഹ നിങ്ങളെല്ലാം കണ കാണല്ലേല്ലേ
ഏ എല്ലാ ഇപ്പൊ മോളള്ള കൊണ്ട് ഇപ്പം കാണല് പറ്റത്തില്ല എന്റെ ടീം വരുമ്പോേ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ടീംുണ്ട് അത് വരുമ്പോം കാണാം
അല്ലല്ല സോ നിങ്ങ എതിരു ടീമിി ഓ ഓ തോൽക്കണം അർജന്റീനി
ആഹ അങ്ങനൊ ഒന്നും പറയലോട്ടോ
മറ്റേ ബല പൊതുവട്ടില്ലെ ത പത നോ